എവടെ സുഹൃത്തേ ഒരുപാട് കാലായാല്ലോ കണ്ടിട്ട്
അലോ
പറയൂ സുഹൃത്തേ എന്താണ് പ്രശ്നം
ഒറക്കെ പറ
പറയൂ സുഹൃത്തേ എന്താണ് പ്രശ്നം
ഒരു പ്രശ്നോല്ല ഇവിടെ സുഖഗമായ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നു
ഓഹ് പിന്നെ ഞാൻ ഒരുപാട് തവണയായി ത താങ്ങളെ വിളിക്കണമെന്ന് കരുതുന്നു സെ കയിഞ്ഞിട്ടില്ല
ഞാനും അതെ ഒരുപാട് തവണായി താങ്കളിങ്ങനെ വിളിക്കണം മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല
ഞാനിപ്പോ വിളിക്കാനുള്ള പയ് ഞാനിപ്പോ താങ്ങളുടെ ഈ കോളെടുക്കാനുള്ള ഒരു കാരണംഎന്നുള്ളത് എനിക്കൊരു ഒരു നല്ലൊരു മൊബൈല് വാങ്ങണമെന്നുണ്ട് താങ്കൾക്ക് അതൊന്ന് പറഞ്ഞുതരാപറ്റൊ ഏതാ ഏതാണ് ഏറ്റവു നല്ല മൊബൈലെന്ന്
നെലവിൽ ഏറ്റവും സെക്യൂരിറ്റി കൊണ്ട് ഏറ്റവും നല്ല മൊബൈൽ ഐഫോൺ ആ സീരീസിൽ എറങ്ങുന്ന ഫോണുകള് തന്നെയാണ് സെക്യൂരിറ്റിലേറ്റവും മെച്ചം മൊബൈല്
ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വളരെ കൊറഞ്ഞ വിലയില് അതായത് ഞമ്മുടെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു വളരെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ മൊബൈലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്
ആഹ് അങ്ങനെയാണെങ്കിൽ ഐക്യുവിന്റെയോ മോട്രോളയുടെക്കെ മികച്ച ഫോണുകൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്
പക്ഷെ അതിന് ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞത് ആയിരിക്കണം ഞാന് ഉദ്ദേശിക്കുന്നത് അത് അമ്മുടെ ഈ ആധുനിക സാഹചര്യത്തില് നമ്മുടെ ഇപ്പൊ പുതിയ വന്ന ഒരുപാട് എ ഐ സംവിധാനങ്ങൾ അടങ്ങിയിട്ടുള്ള മൊബൈൽ ആയിരിക്കണം
അതെ തീർച്ചയായും അതില് നിലവിൽ ആ പെറത്തേക്ക് കടന്ന് വിപണിയിൽ കടന്നു വരുന്ന എല്ലാ ഫോണുകൾക്കും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മനസ്സിലാക്കാവുന്നതേയൊള്ളൂ ആഹ് ഇപ്പോ എറങ്ങുന്ന എല്ലാ ലേറ്റസ്റ്റ് മൊബൈലുകളിലും ഇത്തരത്തിലുള്ള സംവിധാനക്രമങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്
ഇത്തരത്തിലുള്ള ഒരു മൊബൈൽ വാങ്ങുകയാണെങ്കിൽ ചുരുങ്ങിയത് എത്ര രൂപ ഞാൻ ചെലവാക്കേണ്ടി വരും
ഒരു അത്യാവശ്യം നല്ലൊരു ഫോണിന് ഓഹ് പത്ത പത്ത് പതിനായിരം രൂപയെങ്കിലും കൊറഞ്ഞത് ഒരു ഫോണിന് പ പതിനയ്യായിരം പ പത്ത്റ്റുപതിനഞ്ചിന്റെ കീഴിൽ പ്രത്യകച്ച് ഫോണുകൾ ലഭ്യമാണ്
നിങ്ങളതിന്റെ ഒരു സവിശേഷതകളൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നാൽ വേ വ്യക്തമാക്കാൻ വ്യക്തമായിരുന്നു
ഇപ്പോ സ്നാപ്മിന്റ് പോലെയുള്ള ആപ്പുകൾ ഇതേപോലെ തവണ വ്യവസ്ഥയിൽ ഫോണ് നൽക്ന്ന്ണ്ട് അതായത് ഏഹ് ഈ ഇ എം ഐ പോലെയുള്ള കാര്യങ്ങളിലൂടെ അതായത് മാസം രണ്ടായിരത്തിഅഞ്ഞൂറ് രണ്ടായിരംരൂപ ആ രീതിയിൽ ഒറ്റയടിക്ക് പൈസ നൽകാതെ തണാവ്യസ്ഥയിൽ ഫോണ് നൽകുന്ന ഒരുപാട് സ്കീമുകൾ എന്നാൽ വല്യയ പലിശ ഇല്ല പലിശ എന്നല്ല ചെറിയ എമൗണ്ട് മാത്രേ വിത്യാസം വരുന്നൊള്ളൂ ആ തരത്തില് നമുക്ക് ഇതേപോലെ ഒറ്റയടിക്ക് പൈസ കൊടുക്കാൻ സാധിക്കാത്ത ആൾക്കാർക്കുള്ള സ്കീമുകളുണ്ട് സ്റ്റാപ സ്റ്റാനാപ്മിന്റ് എന്നൊരു ആപ്പ്ആണ് ഇപ്പോ നെലവില് ഞാനിങ്ങനെ യൂസ് ചെയ്തിട്ട്ണ്ട് നല്ല ആപ്പ്ആണ് കൊഴപ്പുല്ല ആഹ് അതിന് ശേഷം ആഹ് പറയൂ
പിന്ന ഇന്ന് ഇപ്പോ ഒരുപാട് തരത്തിലുള്ള ആപ്പുകളുണ്ടല്ലോ അതായത് ഫി ളിപ്പ്കാർഡ് ആമസോൺ തുടങ്ങിയ ഒരുപാട് തര ഓൺലൈനാ യിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഇപ്പത്തരത്തിലുള്ള ഷോപ്പുകൾ ഇത്തരത്തിലുള്ള ആപ്പുകളിൽ നിന്ന് ഞാൻ വാങ്ങിയാല് അത് എനിക്ക് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടാവുക
ലാഭമാണ് ഉദാഹരണം പറ്ഞ്ഞാല് ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ ദീപാവലിക്ക് സമയം നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ് വര്ന്ന്ണ്ട് ആ സമയത്ത് ഒരു പക്ഷേ മേ ഒരു നാൽപ്പത് മുപ്പത് ശതമാനം പെഴസൻചേ ഡിസ്കൗണ്ടോട് കൂടി സമയത്ത് അത്രയും കിഴിവോടു കൂടി സാധനങ്ങള് ഫ്ലിപ്കാർട്ട് നൽക്ന്ന്ണ്ട്
അവ ഇത്രയും മുപ്പതും അയിമ്പതും കൊട്ക്കാണെങ്കില് അവിടെ എന്തോ ഒരു കള്ളകളി കളിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റൊല്ലോ അല്ലാതെ അവരെ ങ്ങനെ അത് കൊടുക്കാൻ അവർക്ക് കഴിയുന്നു
ഒരിക്കലുമല്ല ഈ ഫ്ലിപ്കാർട്ടിന്റെയൊക്കെ ഒരു വർഷത്തെ സാമ്പത്തിക ലാഭം എന്ന് പറയുന്നത് നമ്മള് കരുതുന്നതിനേക്കാൾ അപ്പുറമാണ് അത്തരത്തിലൊരു കമ്പനി കേവലം ഏഴോ എട്ടോ ദിവസങ്ങളിലേക്ക് ആഹ് അവരുടെ വാർഷികം പോലെ ഒരു സമയം ചെലപ്പോ ഒരുപക്ഷെ അവരുടെ വാർഷികം തന്നെ ആയിരി യും എനിക്ക് കറക്റ്റ് ആ കാര്യത്തിൽ ആധികാരികമായി അറിവില്ല എങ്കിൽ കൂടെ ആ വാർഷികത്തിന്റെ സമയത്ത് നമ്മള് എന്ത്യ്യാ നമ്മളെ വളർത്തിയ നമ്മുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി ചെറിയ കിഴിവോട് കൂടി സാധനങ്ങൾ നൽകും എന്ന് പറയുമ്പോ ഈ എന്തെങ്കിലും അതിന്റെ പിറകിൽ കള്ള ത്തരമുണ്ട് അല്ലെങ്കിൽ കൊള്ളര്തായ്മ ഇണ്ട് എന്ന് കരുതേണ്ട ആവശ്യമില്ല ഉണ്ടോ
അതെനിക്കറിയില്ല താങ്കളാണ് അതിന് വ്യക്തമായ മറുപടി നൽകേണ്ടത് ഞാൻ ചോദിക്കുന്നത് എനിക്കൊരു മൊബൈല് വേണം ഞാൻ ഏറ്റവും നല്ല ബ്രാൻഡ് ആയിട്ട് വരുന്ന മൊബൈലുകന്ന് പറയുന്നത് അത് സാംസങ്ങും ഐഫോണും ഒക്കെ അല്ലേ അപ്പ ഇത്തരത്തിലുള്ള ഒരു മൊബൈലില് ഏറ്റവും നല്ല നല്ല സവിശേഷതകൾ നെറഞ്ഞൊരു മൊബൈല് നോ കുകയാണെങ്കിൽ അതിൽ നമ്മള് ഏറ്റവും ഏറ്റവും ചുരുങ്ങത് എത്ര രൂപ വരെ ചെലവാക്കേണ്ടി വരും
നല്ലത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പ നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പതിനയ്യായിരത്തിന്റെ കീഴിലുള്ള ഫോണാണെങ്കിൽ കൂടെ എനിക്കത് പ്രയാസം വരില്ല കാരണം ഞാൻ അത്ര ആയാസരഹിതമായി ഫോണൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്
ഞാൻ താങ്കളുടെ കാര്യമല്ല പറിണത് ഞാന് ഇപ്പോഴത്തെ തലമുറയുടെ കാര്യംന്നാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്തരത്തിലുള്ള പതിനയ്യായിരത്തിനും പതിനഞ്ച് രൂപക്കും ഒതുങ്ങുന്ന ഒരു മൊബൈല് അവർക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല അവര് നല്ല കോ നല്ല ക്യാമറയുള്ള നല്ല രീതിയില് നല്ല എല്ലാ സവിശേഷതകളും നിറഞ്ഞ തരത്തിലുള്ള മൊബൈലുകളാണ് അവർക്ക് ആവശ്യമായി വരുന്നത് ത്തരത്തിലുള്ളോരു മൊബൈല് വാങ്ങുമ്പോൾ അതിന് മിനിമം എത്ര രൂപ താങ്കൾ ഈടാക്കാറുണ്ട്
അതെ ഇപ്പോഴത്തെ ഇപ്പം മലപ്പുറം ജില്ലയിലെ കുട്ടികളുടെ ഒര് ട്രെൻഡ് ഞാൻ പറഞ് തരാം ഇപ്പൊ ഇവിടെ എല്ലാ ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു അത്തരത്തില് ആഹ് അത്തരം ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെ കയ്യിലും കൊറഞ്ഞത് ഒര് ഐഫോൺ തേർട്ടീൻ എങ്കിലും ഉണ്ടാകും ഒരുപക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അത്തരം കുട്ടികളുടെ കയ്യിൽ ഫോൺ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇവിടെ ചെലപ്പോ നാപ്പത്തയ്യായിരം അമ്പത്തയ്യായിരം ഒക്കെ വെല വരുന്ന ഐഫോൺ തെ ർടീൻ അലെയ് ടോൽവോക്കെ ഉണ്ടാകുന്നുണ്ട് കാരണം അതിവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ട്രെൻഡ് ആണ് അതായത് ഇങ്ങനെ പോകാവൂ അല്ലെങ്കിൽ ഇതാണ് ഒരാളുടെ അന്തസ്സ് തീരുമാനിക്കുന്ന കാര്യം എന്ന രീതിയിലേക്ക് എത്തിയപ്പോ കുട്ടികളൊക്കെ അതിന്റെ മേൽ എന്ത് ചെയ്യ അധികമായി എവിടെയെങ്കിലും ചേർന്ന് പണിയെടു ത്ത് കാശ് സമ്പാദിച്ച് അല്ലെങ്കിൽ പലരോടും കടം മേടിച്ച് ഫോണ് മേടിക്കുന്ന ഒരവസ്ഥ മാത്രമല്ല ഈ ഇത്തരത്തിൽ തവണ വെവസ്ഥയിൽ ഫോണ് കിട്ടുന്നുണ്ട് എന്നത് ഇത്തരത്തിൽ ഇവിടെ മലപ്പുറം ജില്ലയിൽ അമിതമായി കുട്ടികള ഈ ഐഫോൺ മേടിക്കാൻ കാരണമായി
ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ തവണ വ്യവസ്ഥയിൽ ഒരു മൊബൈല് വാങ്ങുമ്പോൾ അവരുടെ പരി പി ഒരു വാങ്ങുന്നുണ്ട് പക്ഷെ ആ പലിശ നിങ്ങൾക്ക് അത് ലാഭമായിട്ടാണ് വരുന്നത് ഇത്തരത്തിൽ നമ്മളൊരു തവണ വ്യവസ്ഥയിൽ ഒരു മൊബൈൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക്വിടെ നല്ല രീതിയിലുള്ള ലാഭം കര വ്യക്തമാക്കാനോ അതിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു
അല്ല അല്ലല്ല ഒരിക്കലും അല്ല തവണ വ്യവസ്ഥേൽ അടക്കുകയാണെങ്കില് ഒറ്റത്തവണ ഒറ്റത്തവണ കൊണ്ട് ഒറ്റത്തവണ പൈസ ഇതേപോലെ കൊടുത്ത് മേടിക്കുന്ന ഫോണിനെക്കാട്ടി വില കൂടുതലായിരിക്കും താവണ വെവസ്ഥയിൽ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എമൗണ്ട് കൂടുതലാകും പക്ഷെ സാധാരണ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒറ്റയടിക്ക് പൈസ നൽകാൻ കഴിയാത്ത ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇത് തവണ വ്യവസ്ഥയിൽ കൊടുക്കുന്നതാണ് ലാഭം
തവണ വ്യവസ്ഥയിൽ ഏതെങ്കിലും ഒരു മാസത്തില അല്ലെങ്കിൽ ഏത് മാസത്തിലായിരിക്കുവല്ലോ തവണവസ്ഥ ഉണ്ടായിരിക്കുക അപ്പൊ ഇത്തരത്തില് മാസത്തിലൊരു തവണ വവസ്ഥ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു മാസം ഞാൻ അത് തരാതെ ബ വരുത്തിയാൽ അതിന് പ്രശ്നം ഉണ്ടാവില്ലേ അത് നിങ്ങൾക്കതിൽ ഒരുപാട് പൈസ അതില ക്കാൾ കൂടി കിട്ടുന്നുണ്ടാവുമല്ലോ അവിടെ
അത് അത് കൃത്യമായി അടയ്ക്കണം നമ്മൾ നമ്മുടെ പ്രൂഫ് എന്തെങ്കിലും അവിടെ സബ്മിറ്റ് ചെയ്തിട്ടാണ് അവര് ഫോണ് നൽകുന്നത് വെറുതെ നൽകില്ല ഇപ്പോ ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ ഈ ബജാജ് യുണ്ട് ബജാജിന്റെ ഒക്കെ ഇത്തരത്തിൽ ഇ എം ഐ അവസ്ഥ ഇ എം ഐ മേൽകാല സ്കീം ഉണ്ട് പക്ഷെ അതിൽ നമ്മുടെ പാൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ അത്തരത്തിലുള്ള നമ്മുടെ ഒറിജിനൽ പ്രൂഫ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവര് ഫോൺ നൽകുകയുള്ളൂ
അല്ല അവിടെ നമ്മുടെ ഡാറ്റയെ അവർ ചോർന്നെടുക്കുകയല്ലേ അത് നമ്മുടെ ഡാറ്റ വിറ്റ് അവർ ഒരുപാട് സമ്പത്ത് സമ്പാദിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്
ഡാറ്റ സുഹൃത്ത് ഞാൻ ചോദിക്കട്ടെ നമ്മള ഡാറ്റ എവിടെയാണ് വിൽക്കപ്പെടാത്തത് നമ്മുടെ ടാ ഇവിടെയാണ് വിൽക്കപ്പെടാത്തത് നമ്മൾ ഏതൊക്കെ ആപ്പിൽ ലോഗിൻ ചെയ്യുന്നുണ്ടോ നമ്മൾ എവിടെയൊക്കെ കേറുന്നുണ്ടോ എവിടയൊക്കെ എന്ത് എന്തുആയിക്കോട്ടെ ഇപ്പൊ നാം യൂസ് ചെയ്യുന്ന ആപ്പ് അടക്കം എല്ലാ ആപ്പുകളിലും ഇത്തരത്തിൽ ലോഗിന് വേണ്ടി നമ്മുടെ പേരും നമ്മുടെ ഇമെയിൽ നമ്മുടെ നമ്പർ അങ്ങനെ പലതും നൽകിയതുണ്ട് നമ്മുടെ ഡാറ്റ ചോരുന്നില്ലെ ഇവിടെ അത്തരത്തിലൊന്നും താങ്കളെ ഏ ഇതേപോലെ താങ്കളെ ഹനിക്കാത്ത അത് താങ്കൾക്ക് ഭൗതികരമായ രീതിയിൽ എന്തെങ്കിലും ഹാനികരം ഉണ്ടാകുമെന്ന് തോന്നാത്ത കാര്യം ഇപ്പൊ ഇതിന് മാത്രം എന്താ തോന്നാൻ കാരണം
അല്ല ചില സമയങ്ങളില് ആമസോണിന്റെ പല ഏഹ് ഗ്രൂപ്പുകളും എന്റെ ടെലഗ്രാമില് വരാ വരുന്നതായിട്ട് ഞാൻ കാണേണ്ട് അതില് കാണിക്കും തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ഇന്ന മൊബൈലിന് ഓഫറുണ്ട് നൂറ് ശതമാനം ഇതിന് ഓഫറുണ്ട് ഒരു രൂപക്ക് ഈ ഐഫോൺ താങ്കൾക്ക് സ്വന്തമാക്കാം ഇത്തരത്തിലുള്ള ഒരുപാട് ഏഹ് ഗ്രൂപ്പുകള് അത് ആമസോൺന്റെ ആമസോൺന്റതാണ്ന്ന് പർഞ്ഞ് കൊണ്ട് വെരാറ്ണ്ട് ഇത് തട്ടിപ്പാണോ അതോ ഇത് റിയലാണോ
അതൊക്കെ തട്ടിപ്പാണ് തീർച്ചയായും നമ്മക്ക് ഒരാ നാലാം ഒ നാല് വയസ്സുള്ള അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ ഇത്തരത്തിലൊരു ഓഫർ കൊടുക്കാൻ സാധിക്കില്ല ഇപ്പോ ടെലഗ്രാമിനെ സംബന്ധടിച്ചെട്ത്തോളം ഒരുപാട് എന്തെയ്യാ ആഹ് മേഖെല ഒരുപാട് വിശാലമായ വികസന മേഖെലയുള്ളൊര് ഒ ആപ്പാണ് ടെലഗ്രാമ് ഈ എടയ്ക്കത് ബാൻ ചെയ്തിട്ട് പിന്നീട് കേവലം മുപ്പത് പേരെ വെച്ച്കൊണ്ടാണ് ടെലെലെഗ്രാം വേൾഡ് വൈഡ് പ്രവർത്തിക്കുന്നത് മൂലം മൻസ്സ്ലാക്കണം
അതെന്താ
അത് വെരെ ആഹ്
യൂടുബ്‌ലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല വലിയ വലിയ സ്വാധീനമുള്ള ആളുകള് അവര് ആമസോൺല് ഇന്ന ഓഫർ വര്ണ്ട് അയ്മ്പത് അറുവത് എഴുവത് എമ്പത് ശതമാനം വെരെ അതിന് ഓഫ് ഫെറ് ലെഭിക്കുമെന്ന് പർഞ്ഞു കൊണ്ട് പല ആൾക്കാരും അതിനെ പ്രൊമോട്ട് ചെയ്യ്ണത് ഞമ്ക്ക് കാണാം പെറ്റും ഇന്ന രാത്രി ഇന്ന സമയത്ത് പന്ത്രണ്ട് മണി മുതല് ഒരു മണി വരെ നിങ്ങള് ഇതില് കാത്തിരി ക്കൂ നിങ്ങൾക്ക് മിക്കവാറും ഇത്തര്ത്തില്ള്ള ഓഫർ ലഭിക്കുംന്ന് പർഞ്ഞാണ്ട്ക്കെ ഒരുപാട് ആള്കള് വേ വീഡിയോകള് ഇട്ന്നെ ഞമ്മള് കാണാറ്ണ്ട് അപ്പൊ അതൊക്കെ എട്ക്കാം പറ്റോ ഞാൻ അത്തരത്തില് നിന്നെട്ത്താൽ അതെനിക്ക് നഷ്ടമാണോ ലാഭമാണോണ്ടാവ
അല്ല അല്ലലാ ഈ പറഞ്ഞ കേവലം എന്തെയ്യാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസേസ് സാധീനം ചെല്ത്തുന്ന ആൾക്കാരൊക്കെ ചെയ്ന്നത് ആഹ് ശെരിയാ പല കാര്യങ്ങളും ശെരിയാണ് എങ്കിൽ കൂടെ അതിൽ കൂടെയും ഈ ഇടയ്ക്ക് പാെറത്ത് വന്ന റിപ്പോർട്ട് അൻസര്ച്ച് പല തര ത്തിലുള്ള തട്ട്പ്പ്ന് ഇരായായ ആൾക്കാര് കൊറേ റിപ്പോട്ടുകള് കൊട്ത്തിട്ട്ണ്ട് പക്ഷെ നേര്ത്തെ പറഞ്ഞ ടെലെഗ്രാമിന്റെ കാര്യം അത് തട്ടിപ്പാണ് അത് നമ്മക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മള് പലപ്പോഴും നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ഒര് സിനിമ നമ്മള് ഒരു ബോട്ടിനോട് ആവശ്യപ്പെട്കാണെങ്കില് ബോട്ട് നമ്മളോട് രണ്ടാമത്തെ കാര്യം ബോട്ട് ര നമ്മളോട് പറയ്ന്നത് ആഹ് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ കേറാൻ വേണ്ടി റിക്വെസ്റ്റ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ആ സിനിമ തരികയൊള്ളൂന്ന് പറയും നമ്മള് സ്വാഭാവികമായും ആ സിനിമ കിട്ടാൻ വേണ്ടി ഏതോ ഒരു ഗ്രൂപ്പിൽ നമ്മള് റിക്വസ്റ്റ് കൊട്ക്കും റിക്വസ്റ്റ് കൊട്ത്ത് നമ്മള് പിന്നെ അതിന്റെ പാെറേ പോവൂലാ പിന്നെ കാെറേ കയ്ഞ്ഞ് നോക്ക്മ്പം നമ്മടെ ഫോണിൽ നമ്മളറിയാതെ കൊറേ ഗ്രൂപ്പ്കള്ണ്ടാവും ഇത്തരത്തിൽ ഈ സിനിമാ റിക്വസ്റ്റിംങ്‌ ഗ്രൂപ്പ്കള് ചെയ്യ്ന്നെത് അവർക്ക് ഇത്തരത്തിലൊരു ടെൻ കെ ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഇരുവത് കെ മുപ്പത് കെ ഫോളോവേഴ്സ് ആകുമ്പോ അവരത് ട്രേഡിംഗ് കമ്പനികൾക്കോ ത്തര്ത്തിലുള്ള ഏഹ് കമ്പനികൾക്കവര് മറിച്ചത് വിൽക്കും നല്ല ഒര് രീതിയിലൊരു ലാഭം അതിൽ നിന്ന് കൊയ്യുന്ന്ണ്ട് ആഹ്
ആഹ് ഞമ്മളാ വിഷയത്തിലേക്ക് കടക്ക്ന്നില്ല ഞാൻ താങ്കളോട് പറയുന്നത് താങ്കൾ എനിക്കൊരു ഉപകാരം ചെയ്യണം ഏറ്റവും നല്ല ഏറ്റവും സവിശേഷതകൾ നിറഞ്ഞ ഒര് മൊബൈല് എനിക്ക് താങ്ങള് ഒന്ന് ഏഹ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കി സക്കനന്റായാലും പ്രശ്നമില്ലാ ഏഹ് നല്ല സാധനമായാലും പ്രശ്നല്ല ഞാൻ എട്ക്കാൻ എഹ് ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ് താങ്കളൊന്ന് അറിയിക്കണം നമുക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ട്മുട്ടാം
നിലവിൽ എനിക്കും അതിന് താല്പര്യമുണ്ട് എനിക്കും ഒരു ഫോൺ എട്ക്കേണ്ട ആവശ്യകത ആവശ്യകതയ്ണ്ട് അപ്പൊ ഞാൻ ഇവിടെ സെക്കനാന്റ് കിട്ട്മോ എന്ന് നോക്ക്ന്ന്ണ്ട് പക്ഷെ നിലവിൽ തിരൂരെന്ന ഭാഗത്തേക്ക് പോയാൽ നമുക്ക് ഒട്ടനവധി അവസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യുണി നമുക്ക് കിട്ടുന്നതാണ്
ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാൽ നമുക്ക് വൈകുന്നേരം കണ്ടുമുട്ടാം ബായ് ബായ്
സമയം പൂർത്തിയായൊ സുഹൃത്തേ
സമയം പൂർത്തിയായി സമയം കഴിഞ്ഞ ഞാൻ വളരെ തെര ക്കിലാണ് ഞാൻ
അതെ ഈ കോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാട്ടാവു ആവുകയില്ലേ
ഇല്ല ഇല്ല ഇല്ല ടെൻ മിനിറ്റ് കഴിഞ്ഞാൽ ഞമ്മള് കട്ട് ചെയ്യണം
ഓക്കെ ശരി കട്ട് ചെയ്തോ ഞാൻ കട്ട് ചെയ്യട്ടെ